ചെയോ പണിയാളൊക്കെ.
ഏഹ് കെഴ്‌ഞ്ഞു.
ഏഹ് പിന്നെന്താ ചൂടല്ലേ?
ഇല്ല്യെ. ഇന്ന് മഴ, ചൂട്ല്ലല്ലോ.
ഏഹ്, അഹ് ആഹ് ആഹ് ഇവടെ രാവിലെ ഒന്ന് ഒരാ ഒരാറണിക്കൊന്ന് ഇങ്ങ് ചെറുതായിട്ടൊന്ന് ചാറി മൂടിങ്ങാണ്ട്. ഇപ്പൊ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും
അതേല്ലേ ഏഹ്
ഉം ഹാ ഞമ്മള് വേനല്ണ്ടല്ലോ, മെയ് മാസം അതേ മാരിക്കത്തെ ചൂ വെയിലാണ്. വിയർതൊൽച്ചാ അങ്ങനെ ചൂട്ണ്ട് പേരുംചൂട്. ഇ മാ ഉച്ചക്ക് ശേഷം മയക്ക് ഏഹ് മയ‌ക്ക്‌ള്ള വെയിലാണോ ആവോ എന്താ അറീലാ നല്ല വെയില്ണ്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒണങ്ങി ക്ട്ടും കുട്ട്യാൾത്.
ആഹ് അയ് ശെരി ആണ്.
അപ്പൊന്ന്പ്പൊ കൊറേ തിര്മ്പാനു ട്ട്ക്ക്‌ണു. ഇന്ന്ട്ത്ത്ട്ടില്ല നാളെട്ക്കണം ന്നര്തി ഇന്നലെ എന്താ ഇബ്ട്ക്കും മമ്പറോം തൊക്കെ പോയ പ്പളേ ആകെങ്ങട് കൊയങ്ങീന്ന്.
ആഹ്.
ഇന്നലെ ന്നാ ലാസ്റ്റ് ദിവസേന്നല്ലോ ഇന്നലപ്പ രാവിലെ മ്മാന്റെപ്പ അങ്ങനെ പോയിന് മ്മാ പോവൊണ്ട് അർഞപ്പൊ പിന്നെ മ്മാ ഒറ്റക്കങ്ങനെ പർഞ്ഞയ്ക്കാം പറ്റൂലല്ലോ. അപ്പൊ പിന്നെ മ്മാന്റെപ്പം അങ്ങനേ പോയി, അയില് പിന്നെ ആഹ് അത് ആദ്യായിട്ടാണ് മ്മാ അങ്ങനെ ബസ്സിനോണ് മറ്റേതെന്നും വണ്ടീക്കങ്ങനെ പോയതൊണ്ട് ഇവര് വേഗം പോയി പോരാം കഴിയും, ഇന്നലെ ബസ്സിനായതൊണ്ട് ഇബട്ന്ന് മൂന്ന് ബസ് കേർണം അങ്ങട്ട്.
ആഹ് അയ് സേരി.
പ്പൊ അവ്ടുന്ന് ഇങ്ങട്ടും മൂന്ന് ബസ്സ്, അയില് പിന്നെ അവടെ എത്തിയാണ്ട് പിന്നെ ഇങ്ങട്ടെത്തിയപ്പൊ ങ്ങണാ ആകട് കൊയങ്ങി പിന്നെ ഒരു ക്ഷീണം കൊയ്ക്കൊക്കെ അവല് പിന്നെ ന്ന്ട്ത്തിലാ പഞ്ഞി ന്നാളട്ക്കാ കര്തി.
ആഹ് സേരി.
ന്ന്ട്ട് ഇന്ന് നോമ്പ്ട്ത്ത്ക്ക്‌ണൊ ന്ന്ട്ട് ങ്ങള്?
ആഹ് ഞാ ഒന്നങ്ന്ന് ഇട്ത്ത്ക്ക്ണ്.
ഏഹ് ഒന്ന്ങ്ങന്ന് എട്ത്ത്ക്ക്‌ണു ആഹ് അപ്പൊ പത്ത് വരെ ന്നൊൽക്കയ്ക്കാര്ലെ. ആഹ്, മക്കളൊക്കെ സ്കൂൾ കോലൊക്കെ വല്ല്യോലായി.
ആഹ് വല്ല്യ കുട്ട്യാളായിക്ക്.
ആഹ് അപ്പ പിന്നെ
ചെർത് പോയ്റ്റില്ല്യാ പനിയായിട്ടെയ് പോയിറ്റില്ല.
ആഹ് ഓൻ ആ യേഹ് എന്നാ പനിടൊങ്ങിയേ?
പനി രണ്ടീസായി തൊടങ്ങീട്ട്.
ആഹ് ആഹ്, ഓസ്പിറ്റൽല് കാൺചിലാ?
കാൺച്ച്ട്ടില്ല ഇവടെ ഗുളികണ്ടായിന്നു അത് കൊട്ത്തു, ഇന്ന്ഞ് വൈന്നേരം ഒന്ന് കൊണ്ടോയോക്കണം മാറീട്ടില്ലെങ്കില്.
ആഹ്. എന്ത്‌ നല്ല വെ പനി മാത്രാ വയറ്റ് ന്നൊക്കന്തേലുണ്ടോ? ഇപ്പത്തെ പനിക്ക് വെറും വയറ്റ് നോക്കുംണ്ടേയ്.
ഇല്ല ജൽദോഷാണ് ജൽദോഷം തായിട്ടേയ് അവ് ജൽദോഷം മാറായിട്ട് അങ്ങനെ പനി പിട്ച്ച്ക്കാണ്.
ആഹ്. ചോമന്റെ കൊർച്ച് ജ് കഞ്ഞിക്കൂർക്കന്റെല ചെറിയേ കൊ കൊർച്ചെത്രയാ പത്തിലല്ലോ ഓന്?
ആഹ്.
ആഹ് ഇവിടെ കഞ്ഞിക്കൂർക്കന്റെലക്കെ കയ്ച്ചാലു ചൊമക്കൊക്കെ നല്ല സു സുഖാണ് അതേമാര്ക്ക് തൊളസി നീര്, അങ്ങനെക്കെ കയ്ച്ചാല് ന്നല്ലതാണ്.
അതൊന്നും കുടിക്കൂല കുട്ട്യേ.
ഇല്ലാലെ ആഹ് അല്ലെങ്കീനാ പറ്റീനു.
ആഹ്, ആവി പിടിക്ക്‌ണ്ട്.
ആഹ്, ആവി ട്ക്ക്ണ്ട്ലെ ആഹ്.
ഞാ
അ അല്ലേ പിന്നെ മറ്റെ മര്ന്നും കുപ്പി മര്ന്ന്ണ്ടോ ചൊമേന്റൊക്കെ
ആ ആടലോട വിക്സ് കൊട്ത്താ മാറോല്ലോ
ആ അത് മാറും അത് ഞാൻ പറയാൻ നിക്കേനി അതാ നല്ലൊരു സുഖാണ് അത് ഞമ്മക്ക് ഈ ചൊമ എളക്യേ നേരത്ത് കുടിച് കഴിഞ്ഞാണ്ടല്ലോ നല്ലെ ചങ്കിന് നല്ലൊരു ഗ്യാസാണത്
ആ അതന്നെ
ആ അത് നല്ല സുഖാ ഇവടീണ്ട് ഞങ്ങള് എപ്പളും ബടെ സ്റ്റോക്കക്കലാണ്
ആ ആ ഇബടിണ്ട് അങ്ങനെ മര്ന്ന് സ്റ്റോക്കൊക്കെ
ആ ഞാനതൊര് സ് സുഖാണ് അത് ഞമ്മക്കാണെങ്കി ഏത് എല്ലാര്ക്കും പറ്റ്യോര് മര്ന്നാണല്ലോ ഇംഗ്ലീഷ് മര്ന്നിലാറെ നല്ലതു ആണത്
ആ അതെ അതെ
അത് പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാ ഞമ്മക്കും തന്നെ നല്ല സുഖാണ് ചങ്കിന് ഇവടെ വേ ഇൻക്കാണെങ്കി വേഗം ചൊ അലർജിന്റെ പ്രശ്നായതോണ്ട് ചൊമ എൾകും അത് പിന്നെ ഞാന് അത് കൊട്ന്നെക്കലാണ്
അപ്പ ഈ അലർജിക്ക് കാൺചില ഡോക്ടറെ
ഉം അമലർജിക്ക് കാൺച്ച് പൊടി ഇതാക്കിയ പൊടി ഇതാക്കര്ത് കൊള്ള ഇതാക്കര്ത് അത് പോൽത്തെ അട്പ്പിന്റെ പൊക പറ്റൂല മുറ്റത്ത്ത്തെ അടിച്ചോരാം പാടില്ല അതൊക്ക ഇപ്പ ഞമ്മക്ക് നടക്ക്ണ കാര്യാ
അതേന്നെ അതൊന്നും നടക്ക്ണ കാര്യല്ല
ആ അതാണ് ഞാൻ അതുകൊണ്ട് അത് പിന്നെ നോക്കി നിന്നിട്ട് കാര്യല്ലേ അട്ക്കളീത്ത പൊക എന്തായാലും ഞമ്മക്ക് ചോറും വെ വെക്ക്മ്പ എന്തായാലും അയിന്റെ പൊക വെരും പിന്നെ ഞമ്മക്ക് അട് ചോരും അകം അട്ചോരാതക്കാനും പറ്റൂല മുറ്റ അട്ച്ചോരാതക്കാനും പറ്റൂല പിന്നെ മാറാല തട്ടാന് അങ്ങൻത്തൊക്കേണ് അതൊന്നും ചെയ്യാം പാടില്ല പിന്നെ ഇപ്പ സോക്കേസിലെക്കാനാ നമ്മള്
മാസ്ക് ഇട്ട് പണിട്ത്താ മതി
ആന്ന് അതൊക്കെ പ്പ ചെയ്യാം പറ്റാതെ എന്താ അതൊക്കെ ഞമ്മ ആ അത് കണ്ടാ ഞമ്മള് കണ്ടോണ്ട് നിക്ക്ണ് ആകെ അതാണ് അതൊക്കെണ്ടൊ കണ്ടോണ്ട്ക്ക്ണ് ആഗ് അതാണ് വൃത്തി വേണ്ടത് മുറ്റോം അകും നേരായി വൃത്തീല് കൊണ്ടട്ക്കാ വേണ്ടത് അയിനൊന്നും ചെയ്യാം പറ്റൂലെങ്കി പിന്നെ എന്തത്തിനാ അതന്നെ അപ്പ പിന്നെ കയ്യിണോട്ത്തോളം മ എന്താ മാറാലട്ട്മ്പോ ഞാൻ മാസ് സ്ക്ക് ഒക്ക ഉപയോഗിച്ചോക്കും ന്നാലും ഞമ്മക്ക് ഒര് ശ്യ ശ്യാസം കിട്ടാത്ത മാര്യാണ് അതൊന്നും ശീലല്ലാതോണ്ടെ
ആ ആ അത് ഷര്യേന്നേണ്
അതാണ് അപ്പ പിന്നെ അയിമക്കാണ്ട് വല്ലാത നോക്കുല്ല
ആ പിന്നെ വേറെ ആരോ ചെയ്‌തേരരാ തര്ക്കട്ല്ലലലേ
ആ അതാണ് വേറ ആരേലും ചെയ്തെരാണ്ടെങ്കി പിന്നെ തര്ക്കെടില്ല ന്നാ പിന്നെ കൊഴപ്പല്ല അ നമ്മളെ മാപ്പളാരോടെ എങ്ങനെ പറിണെ അന്ന നമുക്കൊര് ആൾ ആൾക്കാരെ കൊണ്ട്രാരാ പറിം ഓലല്ലേ ആൾക്കാര് ഓലോടക്ക പർഞ്ഞാ ഓല് ആദ്യം അതെക്കാരം പറയാ
അതന്നെ
ഉം ന്ന ന്നട്ട് ഇഞ് എന്താ പെൽച്ചക്ക് കഴിച്ച്ട്ട്ണ്ടാവൂലേകാര ലെ അങ്ങനെ ക രാത്രി കട്ന്നതെ
അല്ല ഞാം ചോറ്ന്ന്ക്ക്ണു
ഏ പെൽച്ചക്ക് നീച്ചോ ന്നട്ട്
ഞാൻ എന്നും നാല് മണിക്ക് നീക്ക്ണതാണ് ആ അപ്പ ചോറ് തിന്നും പിന്നെ കട്ന്ന്ട്ടില്ല
പിന്ന കട്ന്നിട്ടില്ല ആ പിന്നെ കട്ക്കാനല്ല പിന്നെ മ ഈ പോണോൽക്കൊക്ക കൊട്ക്ക് ഇണ്ടാക്കാനും ഇണ്ടാ
ആ എല്ലാര്ക്കും ഫുഡ്ഡ് ഇണ്ടാക്കണ്ടേ നമ്മക്ക് മാത്രല്ലേ നോമ്പോള്ളൂ
അതങ്ങനെ ചെയ്യ് നോ നോമ്പോളൂ അത്ണ്ടാക്കട്ടെ. അങ്ങനെ ആവുമ്പോ നോമ്പിനാണ് സുഖം. ന്നെല്ലാരും, ആഹ് സുഖം നോമ്പിനാണ്. ഇത് ഞമ്മള് നോൽകൂം ചെയ്യാ പിന്നെ ഓൽക്ക് ഇണ്ടാക്കി കൊട്ക്ക്മ്പോ എന്താ ഗെത്യേടാണെ.
അതന്നെ നമ്മളെ പണി നീങ്ങൂല്ല.
അതാണെയ്. ഒന്നും നീങ്ങൂല.
ആഹ്.
നമുക്കൊന്ന് കെട്ക്കാനൊന്നിനും പറ്റൂല. പിന്നമ്മക്ക് കെടക്കാനാവാമ്പക്ക് പിന്നന്തിക്കക്ക് തൊർക്കതാക്കാന്ണ്ടാക്കാനായീലെ തൊർ ഇങ്ങള് ചോറയ്ക്കല് നോമ്പർക്കുമ്പോ?
ആഹ് ഞാ ചോറാ. ഞാ നമ്മ ഒറ്റക്കല്ലെ അപ്പ ചോറാ തിന്നല്.
ആഹ് ചോറുണ്ടാക്കും. അങ്ങന അതാണ് സുഖേ, നമ്മളെ തടിക്കു നല്ലെ. ഒരു ക്ഷീണു കൊയ്ക്കിനൊക്ക ചോറാ നല്ലത്. ഈ പത്തിരിയും ഇതൊക്ക കയ്ച്ചാ നമുക്കൊര് മയക്കാണല്ലോ. ആഹ് അങ്ങനാവുമ്പോ ചോറാവ്മ്പ പിന്നമ്മ നെലവില് ഒറ്റക്കാവുമ്പ ഒന്നുണ്ടാക്കാൻ തോന്നുലെ. അ താണെ, ഒറ്റക്കാവുമ്പൊന്നുണ്ടാക്കാൻ തോന്നൂല. മറ്റേതായേലൊക്കണ്ടാവുമ്പ പിന്നെ കൊയ്പ്പല്ല. അപ്പൊ എന്താക്കാ എല്ലാരുമ്പാടണ്ടാവുമ്പ ഓൽകൊക്കെ വാണല്ലോന്ന്ള്ളൊരു ഇതില് നമ്മള്ണ്ടാക്കും. കും. ഇതൊറ്റക്കാവുമ്പ പിന്നെ അയ്ന് പറ്റൂലല്ലൊ. പൊയ് പൊയ്.
കുട്ട്യാളൊക്ക പോയ സ്കൂൾക്ക്?
ആഹ് ഓര് സ്കൂൾക്കോയ്.
ഉം.
ഹൊ ഇനിയിപ്പൊ, ആഹ് ഹായ്. ഇഞ്ഞൊക്ക നാല് മണി ആഹ് ഒക്കെ കയ്ഞ്ഞിരിക്കെയ്ണ് ഞാന്. ഇനി ഇതേമാരിക്ക് ഇങ്ങള് വിളിച്ചപ്പ മെഷീനില് ഡ്രസ്സ്ട്ടോണ്ടിരി ക്കേനു. ഇഞ്ഞതും കൂടെ ഓണം വെയ്ലെത്ത്ട്ടാലേ അയ്ന്റെ പണിയും കജ്ജൊല് എയ്തി.
ഞമ്മളോടെ
ആഹ് ഏഹ് അങ്ങനെ വെയ്ല് പ പെരും ചൂട് അങ്ങനൊര് ചൂട്.
ആഹ്.
മറ്റേത് ഇങ്ങനൊന്ന്ണ്ടാവൂലാലോ. വീക് ഇപ്രാവശ്യം മയീണ്ടായ്
അയ് മഴ കൊറവാണിപ്രാവ്ശ്യെ.
ആഹ് ഇപ്പ്രാവശ്യം മഴ കൊറവാണ്. മറ്റേത് പറഞ്ഞാ ജൂൺ മാസം സ്കൂള് തൊർക്കുമ്പക്ക് തൊട്ങ്ങൂലേ മയ. ഇപ്രാവശ്യ മയാന്നറയണ്ട സംഭവണ്ടായ്ട്ടില്ല.
ആഹ് അതന്നെ.
ഒര് മറ്റേത് കയ്ഞ്ഞ പ്രാവശ്യം വ വന്ത റെഡ് അലേർട്ടും പിന്നെ അതേമായ്രി ഉരുൾപൊ ട്ടലും എന്തെല്ലാം പ്ര ദുരന്തങ്ങളേനു.
ആഹ് ഇഞ്ഞ്പ്പ ലാസ് ലാസ്റ്റെച്ച്ട്ട് എന്തേലും ഇണ്ടാവോന്നാവട്ടോ.
അതാണെ, പേട്യാണ്. മയ കൂട്യാലും പേട്യാണ് മയ ഇല്ലെങ്കിലും പേട്യാണ്.
ആഹ് ശര്യാണ് മയല്ലെങ്കി വെള്ളംല്ല.
അതാണ് മഴല്ലെങ്കിൽ വെള്ളൂല്ല. പടച്ചോന് പടച്ചോന് കുറ്റം തീരൂലല്ലോ. മയ പെയ്താലും കുറ്റം പെയ്തിട്ടില്ലെങ്കിലു കുറ്റംന്നറിയോലോ.
ആഹ് രണ്ടും രണ്ടുണ്ടായാലും കുറ്റാണ്.
കുറ്റാണ് രണ്ടുണ്ടായാലും കുറ്റാണ്.
ആഹ്.
ന്ന് മയക്ക് മയിം വാണം വെയ്ല്ന് വെയ്ലും വാണം.
അതന്നെ രണ്ടും മാണമ്മക്ക്.
രണ്ടും വാണം.
അതില്ലെ ഈ പൊരി കാര്യും നടക്കൂലല്ലൊ.
ഇല്ലെ ഒരു കാര്യും നടക്കില്ല ഈ വള്ളല്ലാത്തോൽകൊക്ക വേനലായ്കയ്ഞ്ഞ എന്തായ്ന്റെ ബുദ്ധിമുട്ടും കാര്യും വാങ്ങ്ണോല ത്രം ആൾക്കാര്ണ്ടാവും.
ഉം ഞങ്ങക്കൊ ഇപടൊന്നും വള്ളല്ല ഞങ്ങൾക്കൊന്നും വള്ളല്ല.
ഇല്ലലെ ങ്ങളൊക്ക വാങ്ങല ലെ വെള്ളം പൊർ
അല്ലാ വാ വാങ്ങലിയ്യ ഞാക്ക് പിന്നെ വണ്ടീല് വെള്ളം കൊട്ന്നരുമ്പ ഞങ്ങള്ട്ക്കലാണ്.
ആഹ് ആഹ് എന്ത ലൈം വെള്ളതോ ങ്ങനെ ആൾക്കാരെട്ത് നമ്മള് വണ്ടീല് കൊണ്ടന്നെര്യേ?
ആഹ് അൽ ഓര് നമ്മക് വെവൽ ദിൽ ഒന്നരാടം ഒന്നര രണ്ട് ഒന്ന്ട്ട് ഇടവ് ദിവ്സ് ദിവസങ്ങളെ കൊട്ന്നര് വെള്ളം
ആഹ് അപ്പൊ മ്മള് ഇ പൈസ കൊടുക്കണ്ടെ വെള്ളത്തിന് ആഹ് അപ ആഹ് പഞ്ചായത്ത് കൊണ്ടര്ണ വെള്ളക്കെ കറ ആയിന് വേണ്ടില്ലേക്കാര ആഹ് നമ്മള് വേറെ പുറത്ത്ന്നും വാങ്ങുവലേ വെള്ളം
ആഹ് ആഹ്
അങ്ങനെയാണ്ത് എന്റെ നാത്തൂന് അങ്ങനെയാണ് ഓലക്ക് വള്ളല്ലാട്ടോ ഓര് കോയല അടിച്ചു എന്നാല് ഓൽക്ക് വെള്ളല്ല വെള്ളല്ല വോല ഇതൊെ ആയി കഴിഞ്ഞാൽ ഒരിക്കല കഴുമ്പ ഓൽക്ക് ലൈം വള്ളം കിട്ടും അത് ഇഷ്ടം പോലെ കിട്ടും പിന്നെ അത് കഴിഞ്ഞ വേനലായി കഴിഞ്ഞാല് ആഹ് ഒരു മാസം ഓല് പൊറത്തുന്ന് പൈസ കൊടുത്ത് വെള്ളം വാങ്ങ
അ ആഹ്
അങ്ങനെ പിന്നെ അതേ മരിക്ക് ഒല് രണ്ട് മൂന്ന് പേരെ പോ ഓല അപ്പുറത്ത് കുറച്ച് പോയിട്ട് എന്ത ഓല് ങ് ഇപ്പ ന്നാള് ന്താ പറയുന്ന് അയ്മ്പത് ബക്കറ്റ് വെള്ളം കോരുന്ന് അയമ്പ പറയാ അതെന്താ പാത്രം മോറാന് തിരുമ്പാന് കുളിച്ചാന് എല്ല ത്തിന് വെള്ളം എങ്ങനെയെ അങ്ങനെയൊക്കെ ഒപ്പിച്ചാ ഇണ്ടാവ പറയ നമ്മക്കെ വെള്ളം ങ് എന്ത്ണ്ട് അങ്ങനെല്ല കെതിയേടാണ് എത്ര തെകച്ചാലും തെകില്ലല്ല ഈ മക്കളൊന്നും ഇല്ലോടത്ത് ഓലക്കങ് പൈപ്പാണ്ട് തൊറന്നിടാണ് ഇവിടെക്കെ പൈപ്പാണ് തുറന്നിടും ഇല്ലേ ഇപ ട്ടൊക്കെ പൈപ്പ് തുറന്നിട്ടാണ്ട് പോവേക്കാര
ആഹ്
എത്രയ വ നമ്മളട് തൊടച്ചണ്ട് ക കയ് അപ്പക്ക് ഓല് കോലെ വക ഒരു സിങ്ക് ഓർക്കല അയ്ലാണെ നാഗെ വള്ളക്കര
അതന്നെ
ഒര് ഓൽക്കൊരു പൊറുതി ഞാൻ പറയ ഒരു പൊറുതിയെടാണ് പറുതിയെടാണ് ഇവിടെങ്ങന ഒണങ്ങി കാണ്ണത് അറി
അതന്നെ അത് ശരിയാണ്
ഞമ്മക്കടല്ലേ വൃത്തിയില കെടക്കണം അല്ലെങ്കി ഓല് വന്ന്ങ്ങാണ്ട് നിങ്ങള ഓലോ ക്കണ്ട നാല് വെള്ളം കയ്യാണ് കി കഴഞ്ഞാ പുറത്തേക്കൊക്കെ പോലെ കൈ വീശല് നെലത്ത്ക്കൂടി അങ്ങനെ
വെള്ളം കൊണ്ട്
അതഞ്ഞ വെള്ളവും മണ്ണു സ്കൂൾട്ട് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇന്ന ഇപ്പോ ഇപ്പോൊ സ്കൂളിട്ട വന്നിട്ട് പോയില്ല അല്ലെങ്കിൽ ശനി ഞായറു വള്ളോ മണ്ണോ
ആഹ് ആഹ്
ആഹ് മുന്ന്ന്ന് ഞാൻ വെള്ള ട്ക്കാനായിക്കൂല അപ്പറത്തെ എറയമ്പുറത്തെ ഏടം പോയിങ്ങാണ്ട് വെള്ളംടുക്ക എന്നിട്ട് മണ്ണില് കളച്ച്
ഈ കുട്ടിയോൾ ഒക്കെ അങ്ങനെതന്നെ കാട്ടാ
ആഹ് മണ്ണ ഇവി മൊത്തത്തില് എല്ലാരും ഇവിടെ കൂട്ട കുടുംബാ എലച്ചന്റെ എല്ലാരും കുട്ടികളണ്ട് ക്കൊപാടെ അതാ പരിപാടി മണ്ണ് ഇും വെള്ളം ന്നട്ട് വങ്ങിട്ട് ഡാക്കലോടങ്ങും കളിച്ചലോടങ്ങും ആഹ് അവരൊക്കെ തൊട്ട്സകൾ രുമ്പിയാണ്ട് നമ്മ കൈപ്പ വേറരു വിലന്നൊക്കെ ചളി പോയി കിട്ടൻ ഈ മണ്ണതൊക്കെ ഈ സ്കൂ അതാണോ ഈ സ്കൂളത്തെ യൂണിഫോം ലൈറ്റ് കളറണോ ലൈറ്റ് റോസ് പിന്നെ അതേമാതിരി ക ഇപ്പ പേണ് സ്കൂൾക്ക് പോകുമ്പോ ഒക്കെ വന്ന് നോക്കുമ്പോണ്ട അവന കാള കൂട്ടാൻ പോയാ മാതിരി അമ്മാതിരി മണ്ണും ചളിയും അയക്കാരം എവിട്ക്ക കാള കൂട്ടാൻ പോയി ചോദിച്ച അങ്ങനെയൊക്കെ നമ്മള് നല്ലതില് പറഞ്ഞയച്ചട്ടാ ഉള്ള വരുമ്പോ കാണോ നേരൊ തിരിച്ചു
ആഹ്
ഈ ലൈറ്റ് കളറാവുമ്പോ നമ്മ മെഷീൻ ഇട്ട വേ വന്നി കല്ലുമ ഇട്ട് ഒരതി കളി അല്ലാതെ ഓലത് പിടിച്ചച്ച് കഴിഞ്ഞാണ്ടാ പോണ്
അല്ല അത് ചൂട് വെള്ളത്തിൽ ഇട്ടച്ച മതി
ആ യൂണിഫോമാ ആണോ എന്നാ വേഗം പോവോ ആ പിടിച്ചതൊക്കെ
ഒരെളം ചൂടെള്ളത്തിലേയ് സോപ്പുംൽ ട്ടക്ക ട്ടൊ അപ്പോ പോവും
ആഹ് അങ്ങനന്നെ കാട്ടല് ഞാന്നിട്ട് വേഗം ഉള്ള്ക്കേറുമ്പ വേഗം കുപ്പായം പേന്റുരീങ്ങാണ്ട് വേഗ അപ്പത്തന്നെ തിര്മ്പിടും
ആഹ് അപ്പൊ ചീയതേടി കൊർച്ചേരം ഇട്ടച്ചോളൊണ്ട് ന്ന്ട്ട് തിര്മ്പ്യ മതി
അത് കുപ്പായൊന്നും ആവൊന്നുണ്ടാവൂലേക്കാരല്ലേ ഉം കളർ പോവൂല ആ നമ്മ യൂ ഫോമാളൊക്കെ പിന്നെ കളർ പോവാത്ത ടൈപ്പല്ലേ
ആഹ് അപ്പൊ അങ്ങത്തെ ഇട്ടോളൊണ്ടു
ആഹ് ന്നാ പിന്നെ ശരിയാവാക്കരല്ലേ ആ ഞാന് ഇത് വരെ ആഹ് ആയിക്കോട്ടെ